പൂക്കളൊക്കഭിപ്രായം
ഹലോ
പൂക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം ഹലോ പൂക്കളെക്കുറിച്ച് എന്താണ് അഭിപ്രായം
ഓ എന്തോ
പൂക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം
ഓ പൂക്കളം നല്ല എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പൂവ് പറയുന്നത് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ട ആ കേൾക്കാവ മാം കേൾക്കാം എനിക്ക്
അതെ ആഹ് കേക്കാം കേക്ക കേക്ക കേക്കാം
ഓക്കേ ആ പൂക്കൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ പൂവ് പറയുന്നത്
ഓർമ്മ
ആ
അതെ പൂക്കളന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഓണമാണ് ഓണം ഓണം എന്ന് പറയുന്നത് പൂക്കളുടെ ഒരു ഉം ഉത്സവകാലമാണ് ഓണത്തിന്റെ എത്ര തരം പൂ പൂക്കളാണ് നമ്മൾ കാണുന്നത് ഇ നമ്മൾ ഒട്ടും കണ്ടി കില്ലാത്ത പൂക്കൾ വരെ ഓണത്തിനാണ് നമ്മള് കാണാൻ കിട്ടുന്നത്
അതെ അതെ ഒരുപാട് പൂക്കള് നമ്മുടെ വീട്ട് ചുറ്റുവട്ടത്തിലുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുല്ലപൂ ഇഷ്ട ഇടാണ് എനിക്ക് മുല്ലപ്പൂവാണ് ഇഷ്ടം തലയിൽ ചൂടാൻ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഗന്ധം അതും ഇഷ്ടമാണ് അപ്പൊ അതുപോലെ തന്നെ എന്റെ വീട്ടിന്റെ അടുത്ത് ചെമ്പരത്തി ഉണ്ട് പിന്നെ ആ മല്ലി ഇണ്ട് അപ്പൊ ഇത്രയും ചെടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സോറി ഇത്രയും പൂക്കളെ എനിക്കി ഇഷ്ടമാണ്
അതെ മുല്ലപ്പൂവിന്റെ വസന്ത മണം ന്ന് പറഞ്ഞാ ഒരു പ്രത്യേക മണമാണ്
അതെ അതെ എവിടെ പോയാലും മുല്ലപ്പൂ ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മള് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മള് കാണാനുള്ള മറ്റേ ആഹ് മല്ലി പിന്നെ തുളസി അതുപോലെ തന്നെ ചെത്തി അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ നല്ല ഗന്ധമാണ് ആ പൂവിനൊക്കെ
അതെ
പിന്നെ ഓണം വരുമ്പോം നമ്മള് ഓണം വരുന്ന സമയത്ത് നമ്മള് ഓരോ വീട്ടിൽ പോയിട്ട് നമ്മള് പൂക്കള് പറിക്കാൻ പോവും
അതെ ഓരോ വീടുകളിൽ ചെന്നിട്ട് പൂ തരുവോ ഇച്ചിരി പൂവ എടുത്തോട്ടെ
അതെ അതെ നല്ല രസമായിരിക്കും അന്ന് ഓണത്തിന്
സ് അതെ പക്ഷെ അന്നത്തെ ആ പണ്ട് നമ്മളൊക്കെ ആ ഒരു അറിഞ്ഞൊരു പൂ ഓണവും പൂക്കളും ആഹ് എടുക്കാൻ പോക്കും അന്ന് ഇന്നത്തെ തലമുറക്ക് കിട്ടുന്നില്ല ഇന്നെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കി കിട്ടുന്നണ്ട് പൂ പൂ പറിക്കാന് അതിനൊന്നും പോകാൻ പറ്റൂല. അന്ന് നമ്മളല്ലയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പോയി ഓരോ പറ ബ്ബിന്ന് പൂവൊറിച്ചി ആഹ് തുമ്പപ്പൂ ആഹ് മുക്കുറ്റിപ്പൂ അങ്ങനെ ഓരോ പൂക്കളുണ്ടല്ലോ ഓണത്തിന് ആദ്യത്തെ ദിവസം മുതല ദാണ അങ്ങനെ ഓരോ പൂവും നമ്മള് പോയി പറച്ച് ആഹ് പൂക്കള് ഇടുമ്പോ കിട്ടൻ ഒരു സന്തോഷം ഇന്നത്തെ മക്കൾക്ക് കിട്ടുന്നില്ല. അവർക്ക് റെഡിമെയ്ഡ ആയിട്ടുള്ള ജമന്തിപ്പു എ വ ലില്ലിപ്പൂ വാടാമല്ലി അങ്ങനെ എല്ലാം റെഡിമെയഡ് ആണ്.
അതെ അതെ
പൂക്കൾ തേടി അലയണ ഒരു സുഖം കിട്ടുന്നില്ല. ഏറ്റവും സുഗ സുഗന്ധമുള്ള പൂവാണ് റോസാപ്പൂ. റോസാപ്പൂവ് പോലും ഇന്ന് ഇപ്പ എല്ലാം പുറത്തന്നാണ് വ രുന്നത് നമ്മുടെ ഇവിടെ കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയായിക്ക കൊണ്ടിരിക്കണാണ്
അതെ ആഹ് പറഞ്ഞത് ശരിയാണ് നമ്മളിപ്പോ വീട്ടിൽ അത് മാത്രല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളുടെ വീട്ടില മുറ്റത്തൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പം നമ്മള് പോയാൽ പൂക്കളൊന്നും ഉണ്ടാവൂില്ലായിരിക്കും കാരണം മഴയായിരിക്കും ഓണത്തിന് ആഹ് അധികം മഴ ഉണ്ടാവൂല ഇപ്രാവശ്യം ഓണം വന്നാ മഴയായിരി രിക്കും പൂക്കള ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ പൂക്കളും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുന്ന് നമ്മളെ വാങ്ങിക്കുവയാണ് ചെയ്യുന്നത്.
പൂവ്ക്ക പണ്ടൊക്കെ പൂവ് വാങ്ങേണ്ടി വരുന്നില്ല അപ്പൊ കാശുവല്ലഞ്. പക്ഷെ ഇപ്പൊ ഒരു പൂവ ഇച്ചിരി പൂ വാങ്ങുമ്പോ തന്നെ അഞ്ഞൂറ ആയിരം ഒക്കെയ ആണ് പറയണത്
അതെ അതെ
അതുപോലെ തന്നെ ചെമ്പരത്തി എന്ന് പറയുന്നത് നല്ല എന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ട് ചെമ്പരത്തി അത് നല്ല നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നല്ല ഔഷധമായ ഒരു പൂവാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്.
കാണാൻ ഹ ചോന്ന നിക്കുവെങ്കിൽ അതിനെ കാണാനുള്ളൊരു ഭംഗിയുണ്ട് പക്ഷെ ഏറ്റവും ഔഷധമുള്ള പൂവാണ് ചെമ്പരത്തി നമുക്ക് ഏത് രീതിയിൽ വേണങ്കിലും ഉപയോഗിച്ചാൽ അവശധോണ്ട് അത് കുടിക്കുകയും ചെയ്യാം തലേൽിപ്പര്ട്ടാം തലയായിട്ട് ത്തു ഉപയോഗിക്കാം അങ്ങനെ പല ഔഷധ ഗുണങ്ങള ഉണ്ട് ഓരോ പൂവിനും അതിന്റേതായ കുറേ ഗുണങ്ങളും നമ്മളുടെ പൂക്കൾക്ക് തന്നെ ഉണ്ട്. ഇപ്പൊ മുല്ലപ്പൂന്ന് പറയുമ്പോ നമ്മള് ആഹ് ഒരു പെണ് കല്യാണത്തിനാ ഓണത്തിനാ സ്ലത്തില എവിടെയെങ്കിലും പോകുമ്പോ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോ ഒരു മുല്ലപ്പവും കൂടി ഉണ്ടെങ്കിൽ ആഹ് പെണ്ണിനെ കാണാൻ നല്ലൊരു ഭംഗിയണെന്നാണ് പലരും പറയണ അത് ശരിയാണ് മുല്ലപ്പൂ് വെച്ച് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക സൗന്ദര്യം
അതെ അതെ പറഞ്ഞത് ശരിയാണ് മുല്ലപ്പൂപ്പ് നമ്മുടെ സ്ത്രീകളുടെ തലയിൽ മുല്ലപ്പ് കാണുമ്പ അത് പ്രത്യേകിച്ചൊ ഒരു ഭംഗിയാണ്. മുല്ലപ്പൂ തലേ ചൂടുമ്പോൾ. ഉം പിന്നെ എങ്ങനെയാ നിന്റെ വീട്ടില് കൊറെ പോ ക്കളണ്ടോ?
എൻ ഇവിട ഞങ്ങക്കില്ല. പൂക്കളൊന്നും ഇല്ല ഞങ്ങ തെ എ ഹ് മുറ്റമൊന്നും ഇല്ലാത്ത കൊണ്ട് അങ്ങനെ. പൂക്കളൊന്നുയില്ല പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്
ആണല്ലേ ആഹ് ഹാ എന്റെ വീട്ടിലും കൊറച്ച് കുറച്ച് പൂക്കളൊക്കെ ഇണ്ട്
അതെ എങ്ങനെയാന്ന് പ്പൂക്കളോട്, അത് മറ്റിലുള്ളടുത്ത് നിക്കണ, കാണാനാണെങ്കിലും,
അത് പു വ മറ്റുള്ള വീട്ടില്, അതെ പൂക്കള് നോക്കാനും പിന്നെ, അതുപോലെ തന്നെ, അതിനായിട്ടുള്ളൊരു, ആഹ് ഒരു ഇത് വേണ്ട, പക്ഷെ അത് നമ്മൾക്ക് സൗകര്യം കുറച്ച്- കുറവാണ് അപ്പോ അതുകൊണ്ട് തന്നെ. അത്യാവശ്യ പൂക്കൾ മാത്രമാണ്- നമ്മള അടുത്ത് ഇപ്പ, ഇപ്പ ഉള്ളത്. മറ്റുള്ള വീട്ടിലൊക്കെ പോകുമ്പോ- നല്ല ഭംഗിയായിരിക്കും, പൂന്തോട്ടം പോലെ ഉണ്ടാവും.
അതെ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ഇണ്ടായിരുന്നെങ്കിൽ നമുക്കും, ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹംണ്ട് പക്ഷെ, നമ്മളുടെ സ്ഥലം. സമ സ്ഥലപരിമിതി, സമയപരിമിതി ഇതൊന്നും കൊണ്ട് നമുക്ക് ഇതിനൊന്നും നേരവും ഇല്ല. സ് ഇത് ടൈമി കിട്ടാൻ, അതെ ഇഷ്ടമാണ്, എനിക്ക് പൂ- കാണണ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ട- ഇഷ്ടം റോസാപ്പൂവണ്, മുല്ലപ്പൂവിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടിങ്ങനെ ആഹ് നടയിലൊക്കെ വെക്കാൻ വേണ്ടി- ആഹാ ശോന്റെ അടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞാ- പോകും എന്നിട്ട് കിട്ടണ മുല്ലപ്പു- ഒക്കെ പെറുക്കിക്കൊണ്ടുവന്ന്- ഈശോന്റെ നടയിൽ വെക്കും. അതൊക്കെ ഓർമ്മ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞപ്പോ-
ചെറുതില് എന്റെ തറവാട്ടില് മുല്ല- പൂവിന്റെ ചെടികൾ ഉണ്ടായിരുന്നു, അപ്പോ ഞാൻ എന്തെലും, ചെറുതാണല്ലോ ആ സമയത്ത്- ഓരോ മുല്ലപ്പും പറച്ച് പറിച്ച് കൊറച്ച് ഒരു ശൂചിമാല വെ- ഒരുമിച് കോർത്ത് ഞാൻ തന്നെ- അത് തലയിൽ വെക്കും എന്നിട്ട്- അവിടേക്ക് വെച്ചിട്ട് ഞാൻ പോവും, അത് ഇപ്പോഴും ഇനിക്ക് ഓർമ്മണ്ട്.
പക്ഷെ ഇപ്പോഴാണെങ്കിൽ എവിടെയും മുല്ലപ്പൂ കിട്ടുന്നില്ല, അത് റെഡി ആയിട്ടാണ്, റെഡിമെയ്ഡ് ആയിട്ട്- പൊറത്ത്ന്ന് എവിടെന്നെങ്കിലും വാങ്ങിക്കണം.
മുറ്റത്ത് എവിടെയും ഇല്ല.
അതെ. പക്ഷെ അന്നുണ്ടായ മുല്ലപ്പൂന്റെ- മണം ഒരു പ്രത്യേക മണം തന്നെയാണ്. വ കീടനാശിനികളാ, ഒന്നും ചേർക്കാത്ത. നല്ല ശുദ്ധമായ പൂക്കളാണ് നമുക്ക് കിട്ടിയിരുന്ന ശേഷം. ഇപ്പ എല്ലാത്തിനും കീടനാശിനി, അതും, ഇതൊക്കെ അടി- ക്യണ് വരുന്നത്, ചെല- പൂക്കളൊക്കെ കാണുമ്പോ തന്നെ ഓർ- ദൈവമോ ഇതെന്താ ഇത്ര വലുത്. ല്ല റൊസാപ്പൂലൊക്കെ, കീടനാശിനിയൊക്കെ അടിച്ച് കയറ്റി. അടിച്ചിട്ടാണ് തോന്നുണെ, റോസാ പൂവൊക്കെ വലിയ വലുപ്പത്തിലാ വരുന്നത് ഇപ്പ.
ആ ഹാ.
ഇപ്പോ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോ- നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടുന്ന അവിടെയാണ് പുന്തോ- തോട്ടങ്ങള് ഉള്ളത് ജമന്തിട, സൂര്യകാന്തിട.
അത് മാത്രല്ല നമ്മുടെ നാട്ടിലാണ്, പൂക്കള് കുറച്ച് കൂടുതൽ പൈസ അവിടെ പോയിക്കഴിഞ്ഞാൽ- നമുക്ക് ഹ വിലകുറവിന് കിട്ടും. പിന്നെ അവിടെ ഉള്ള ആൾക്കർ- എപ്പോഴും തലയിൽ മുല്ലപ്പു വെച്ചിട്ടാണ് നടക്കുന്നത്.
അപ്പം പിന്നെ അത് മാത്രല്ല, അവര് ദിവസം ആഹ... വീട്ടില് പൂജിക്കുമ്പോഴും, ദൈവത്തിന് അവര് വെക്കുന്നതും, പൂക്കൾ തന്നെയാണ്. അപ്പോ അവിടന്നാണെങ്കിൽ വിലകുറവിന് പൂ- ക്കള് കിട്ടും പക്ഷെ ഇവിടുന്ന് നമുക്ക്. തലൽ ഒരുമോളം പൂ ചോദിച്ചു, തന്നെ അത് ചിലപ്പം അമ്പതോ നൂറ് രൂപ. ക്കാകും നൂറ് രൂപേന മുകളിലാവും.
ഓണോ? ഓണം വരുമ്പോഴാണ് പൂവിന്റെ വെല മനസ്സിലാക്ക്ണത് ഒരു മൊഴം പൂവിന് ചെലപ്പോ നൂറ്റമ്പതാ, നൂറ്റമ്പത്, മുന്നൂറ്, ഇരുന്നൂറ്, വരെയൊക്കെ വന്ന്ട്ട്ണ്ട്
അതുകൊണ്ട് പല ആൾക്കാരും ആ എന്താ ചെയ്യാ ഓണത്തിന് പൂവ് വാങ്ങുമ്പോ മൈസൂരി പോവും മൈസൂരിന്ന് വെല കൊറവിന് പൂക്കളും വാങ്ങിച്ചിട്ടായിരിക്കും അന്ന് നാട്ടില് വരുന്നത് അപ്പൊ അന്ന് വന്നിട്ട് മൈസൂർന്ന് വാങ്ങിയ പൂവായിരിക്കും അന്ന് ഓണത്തിന് അവരിടുന്നത്
ഉം ഇപ്പൊ നമുക്ക് മുല്ലപ്പൂന്റെ ആർട്ടിഫിഷ്യല് കിട്ടുന്ന്ണ്ടല്ലോ? അപ്പൊ പൂവാണെന്ന്ള്ള സമാധാനത്തിന് വെക്കേം ചെയ്യാം പിന്നീട് നമ ക്ക് റി യൂസെയ്യാം
അതെ അതെ ഇപ്പല്ലരും അതാണ് ചെയ്യുന്നത് നമ്മള് കാണുന്ന എല്ലാവരുടെ തലേലും അത് ശരിക്കും മുല്ലപ്പൂമാതിരി ആയിരിക്കുണ്ടാവ പക്ഷെ അത് മുല്ലപ്പൂവെല്ലായിരിക്കും പ്ലാസ്റ്റിക്കായിരിക്കു അത്
അതെ മുല്ലപ്പു വക്കാ ഇപ്പാ ഇനി ഇനി പോകെ പോക മുല്ലപ്പൂവക്ക നമ്മള് കണ്ടുകൊണ്ടിരിക്കേ പറ്റൊള്ളൂ വെക്കാനൊന്നും പറ്റൂ ന്നുല്ല വെല കൂടും
അതെ അതെ ഇനിയിപ്പോ പൂക്കളിനും ഡിമാൻഡ് കൂടും
അതെ അതെ ഇന്നിപ്പൊ പൂക്കളൊക്കെ വേറെ ലെവലിലെത്തുനി
അതെ
ഓക്കേ ശരിയെങ്കി അടുത്ത കോ
ഓക്കെ
ഹലോ
ആ ഓക്കെയൊക്കെ